ങ്ങള് ഡിസംബറ് ടൈമില് ഊട്ടി പോയതേ പോയിനി അപ്പ അത് പറയാൻ വേണ്ടി വിളിച്ചേന്
ഏഹ്
ആഹ് അത് നമ്മള് സീസ സീസണിലാണ് പോയത്.
ആഹ്
അമ്മള് അനക്ക് അറിയണ അറിയണക്കാരന്നെ ആസീന് അഭിജിത്ത് അഫ് ല ഇല്ലേ നമ്മള
ആ
ഓന് പിന്നാരൊക്കെ അൽതാഫ് കൊമേഴ്‌സ്തെ കൊമേഴ്‌സ്തെ പിന്നെ ഞാന് ഞങ്ങളെ ആസീൻ ഞങ്ങ അഞ്ചാൾക്കാര്.
ആ വണ്ടി റെന്റിന്
ആ ൻ്റെടുത്തുണ്ട്
ഏ ആര
അപ്പ ഓന്റെ കേറോഫിൽ ആക്കിതനി
ആ
അത് മഞ്ചേരിയോ ത്തോ ആനക്കയോ ആ തൊറന്നിന്
ആ ആനക്കയം ഉം
ആഹ് എന്നിട്ട് ഓഓ ഫുള്ള് ഓന സെറ്റാക്കി നമ്മള പിന്നെ പൈസത്ത് ഓ ഫുള്ള് സെറ്റാക്കി
എത്ര ന്റന്ന്
റെന്റ് എത്ര രണ്ടേ അഞ്ഞൂറിന്റെ മൂവാരം മൂവായിരം ആ ഒരിത്
ആഹ് രണ്ടീസം
ആഹ് ആലഞ്ചല്
ഉം
ആ ക്ഷേ എണ്ണ പൈസന്ന കൊറ പോയത്
ആ ഉണ്ട് ഞങ്ങൾക്കും അതന്നെ
ഉം എന്നിട്ട് ഞമ്മൾ ഇവിടുന്ന് വെള്ളിയാഴ്ച പോയി പോയിഞ്ഞത്
ഉം
ആ പിന്നെ വെള്ളിയാഴ്ച എന്താ ജുമ കഴിഞ്ഞിട്ട് നേരണ കേയറി
കേറി
കേറി ഏത് ബട്ന്ന് മു മു കല്ലത്തൊറയാ നമ്മള് പത്തപരിയാറൂ ആവാത്തല്ലേ
ആഹ് പത്തപിരിയം
ആ ആ വാ ങ്ങള് നിസ്കരിച്ച് ഫുഡൊന്നു കയിച്ചിലാ നേരെ വിട്ടു നേരെ വി ട്ട് ഞങ്ങള് എന്താ മസനകുടി വഴി പോയി
കെ അയ്യമായിരിക്ക്ണെ
ആ അയിലെ പോയത്
അത് നല്ല രസള്ള സ്ഥലാ
രസാണ് ഏ കാരന്ന് വെച്ചാലേ ഏ പോയില്ല
അയിലെ കൊറേ ലോങ്ങുണ്ടെടാ പറ
ലോ സംഭവം ലോങ്ങാണ് കാരണം എന്താ ചാല് എ മസന മസനകുടി വഴി പോവുകയും ചെയ്യാം മറ്റേ ഇവിടെ വഴി ഗൂഡല്ലൂർ ചെയ്യാം ആ അപ്പോ എന്തേ പോയി കിട്ടി അപ്പൊ അപ്പ പ്രശ്നല്ലല്ലോ അങ്ങത്തായിട്ട് ഇന്ന് അപ്പൊ ഞങ്ങള് മസ്സന പോയി പോയി പോയണ്ട് കൊറച്ച് സംഭവം കൊറച്ച് ടാസ്ക് ആണ് ആയിക്കൂടെ പോവല് ഏ എന്താ പറയാ വണ്ടികള് കുറവാണെങ്കിലും പിന്നെ ഒരു ഇതൊക്കെ എന്താ പറയാ ഫോറസ്റ്റ് ആയൊണ്ട് അങ്ങനെ പോയി
ശരി രാത്രിയയിലെ പോവാൻ പറ്റൂലല്ലോ
യാത്രല്ല ഒമ്പണിൻ്റെ മുന്നേ പോണം ഒമ്പണിൻ്റ മുന്നേ
അയിലെ വരാന വിചാരിച്ചില്ലേ അത്ര പിന്നെ ടൈം ഇല്ലല്ലോ
ഇല്ല പറ്റൂല പറ്റൂല അതായത് അവിടുന്ന് ഇറങ്ങാനേ പറ്റൂല ഇവിടുന്ന് പോകുമ്പോ ഒമ്പ ഒമ്പണിൻ്റെ മുന്നേ പോണം ഇല്ലെങ്കിൽ കേറാൻ പറ്റില്ല ഞങ്ങളങ്ങനെ പോയി ആന, മാൻ ഒക്കെ കണ്ടു. നട്ട് നേരെ വിട്ടോ എന്താ പറയാ ഫുഡൊക്കെ എന്താ ചായേം കടിം ചായേം ബിസ്കറ്റ്ക്കൊള്ളു നമ്മള് ലോ ആയോണ്ട് ഫുഡൊക്കെ കൊറച്ച് എട് അറ്റ് എ എം സ് കയറി കഴിഞ്ഞദേശം കുറച്ച കൂടെ പോയിട്ട് ഹ് ഇവിടെണ്ട് അവര് നൊങ്ക് കഴിച്ചു അവിടെ നിർത്തിയാണ്ട്
യൗടെ
മസ്നഗുഡി കയ്ഞ്ഞ് ഒരു നല്ല സ്ഥലെന്നേണ് അവുടെത്തിട്ട് അവിടെ നമ്മ കണ്ട ഒരു പൂതി അപ്പൊന്താട്ടി അവുടെത്തിട്ട് അത് ആയിച് ന്നിട്ട് എന്താ ചാ നൂങ് കഴിച്ചിട്ട് നേരെ വിട്ടു ഓ എന്നിട്ടൊരു എന്നിട്ടരു ചോരം കൂടി കേയറാണ്ട് എന്നിട്ട് ചോരം പോലെ അട്ട് ആ കൂടെ കേറി പോണേക്ക് അടെ ചായന്റെ ഫ്പോട്ടൊക്കെ ഉണ്ട്ആ ഔടെ കേറി
ആഹ ചായയക്കെ കുടിച്ച് ബാത്ത്റൂമൊക്കെ പോയി സംഭവം ചില അതിന്റെ ആ മൂത്രക ത്രു ആ ടൈമില് അയ്ന്റെ മേലക്ക് പോണ പ്രശ്നോന്നുല്ലാറഞ്ഞ് ജെസ്റ്റ് കേറാന് ഞങ്ങലെന്താട്ടി ഞാനും ഒന്ന് രണ്ട് അഫ്‌ലോക്കെ ന്നാമ്മക്ക് മേലെ പോവാം ആ ഒരു ഊറ്റല്ലേ പോയരൂറ്റം ഏ അയിൽ കേറാൻ ചലിച്ചങ്ങട് അങ്ങട് കേറി പോയത അപ്പണ്ട് അവിടൊത്തൊരാള് ആ അട് ആർത്തു അതായത് എടുക്കാടാ പോണത് അവിടെഎന്താണ് എന്താ പറയാ ക കരന്റെ ക്കെ കരന്റെ ക്കെണ്ട് പറഞ്ഞാണ്ട് ചൂടായി അപ്പത്തിനെ ഇറങ്ങി ഇതൊക്കെ ചായ കുടിച്ചാണ്ട് വണ്ടി ഒന്ന് റെസ്റ്റയ്ത് വണ്ടി കുറ ഓടിയല്ലേ അപ്പൊ അ അതൊക്കെ ഒന്ന് ഓ ഓടി നേര നേരങ്ങണ് വിട്ടു നേര വിട്ടിട്ട് നമ്മ തലേക്കുത്തറില്ലേ
അ അങ്ങട്ട് പോവാനാ കരുതീനത് പക്ഷെ അവിടെ ഇതാ അങ് ഇങ്ങനെ ഇതൊക്കെണ്ട് പറഞ്ഞൊണ്ട് അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് പോവാതെ നമ്മള് വേറൊരു സ്ഥലണ്ട് എന്തോ അതിന്റെ പേര് കറക്ട് ഓർമ്മല്ല ഒരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അവ്ടെ ന്ന്ട്ട് അവ്ടെ കേ ഇറങ്ങി ചായെക്കെ എന്താ ഞങ്ങള് എത്തിയത് ഒരു പത്ത് ആ ടൈമിലാ എന്നിട്ട് എറങ്ങിയാണ്ട് ഞങ്ങള് പോ അത് രാത്രിക്കത്താണ് പെരുമ്പിറ്റ് അഞ്ചാൾക്കാരായിട്ട് പിന്നേ സ്റ്റേ എടുക്കണല്ലോ
പോണെങ്കിൽ സുബഹികടെത്തണം
എത്തണം പക്ഷെ ങ്ങള് രാത്രി എത്തീണ് ആഹ് അപ്പൊ ഞങ്ങൾണ്ട് ഞങ്ങള് ആ ഊട്ടി എത്തിക്ണ് സംഭവം
ആഹ് ആഹ്
എന്നിട്ട് ടെന്റ്ണ്ടായിനി കയ്ക്കല് ടെൻ്റ് കൈക്കല്ണ്ടായിനി
ആഹ് ആ ടൻ്റൊട്ന്നാകിട്ടി
അൽത്താഫ് ഒപ്പിച്
ഓ ഏത ആ ആ ആ
ന്റെ അമ്മോൻണ്ട് ഏ അമ്മോന്റെന്ന് രണ്ടെണ്ണം ഉണ്ട്ന്ന് ക്ഷെ ഇത് എറണാകുളോ അവിടെ അവിടുന്ന് കൊണ്ടരിച്ച് അങ്ങനെ സാനം കിട്ടി സെറ്റായി മറ്റേ ഞങ്ങെന്താട്ടി ആ ടെന്റ് അടിച്ചു പക്ഷെ വേ വിറ്റന്ന് വെച്ചാല് പൊതപ്പ് തലെണ ഒന്നുല്ല ഏ ആ തണത്തിടെ
ഞങ്ങള് പോയപ്പോ ടെൻ്റ് ന് പ പഠിച്ചിട്ടൊക്കെ ഉണ്ടേനി പിന്നെ അവിടെ പരണ്ടേന് അയാള് തന്നതാങ്ങക്ക് അയാൾടെ സ്ഥലത്താരുന്നു നിന്നീന്യ
ആട്ടി വോ അ ട കൊടുത്തു
വാടകന്ന് അവിടെ എല്ലാടത്തും പ്രൈവേറ്റ് പോ പോ പ്രോപ്പർട്ടിയാണ്
ആ അങ്ങനെ ഞങ്ങളാ റോഡ് സൈഡിലന്നെ അ അപ്പുറത്ത് വേറൊരു കെട്ടിടത്തില് ഹൈദ്രാരാബാദ്ന്ന് ആൾക്കാര് വന്നേനി ഓരും ടെൻ്റടിച്ച് അപ്പൊ നമ്മുക്കൊരു അരായി ഞങ്ങള് ടെൻ്റടിച്ച് സംഭവാവര് കെടന്നു ഒരു പത്തണിയായപ്പ ഈ ഇ ഒരു പതിനൊന്നണിയായപ്പ ഇൻക്കൊരു തൺ തണുത്തീല്ല അപ്പൊ ഞാൻ ത ത ഒരു കുഞ്ഞു ട്രൗസറും ഷർട്ട് ഇട്ടാണ്ട് കെടുന്നു മേത്തൂടെ ഒരു ട്രൗസറും ഷർട്ടും ഇട്ടാണ്ടേ ഞാൻ കെടുന്നു ഏ ഒരു തു തുണി മുറിച്ചാണ്ടേ കൊറച്ച് കഴ്ഞ്ഞപ്പ ഇണ്ട് തണുക്കണ് അപ്പൊ ഞാൻ പാ പാന്റൂട്ടു അണ്ട് കെട്ന്നു തണുത്തിട്ട് വയ്യ പിന്നെ രണ്ട് മൂന്നെണ്ണ ഒക്കെ ആണ്ട് കേറ്റി ഇട്ട് തണു ഇപ്പ് തീര്ണില്ല ആ ഇജാതി തണപ്പ് സീസണല്ലേ
അ ഞങ്ങൾക്ക് സുബഹിക്കങ്ങനേനി രാവിലന്നെ ടെൻ്റട്ച്ചാർഞ്ഞപ്പം ഓ കൊടുത്ത് ഇട്വാര്ന്ന്
അത് ആഹ് ആയിക്കായ് ഇതൊക്കെ മരവി
ഓ കഴ്ച്ച
ഇന്നെട്ട് ഞങ്ങള് എന്താ ച്ചാല് എങ്ങനിം നേരം വെള്ത്ത് കിട്ടണം അടാ അഫ്‌ലഹക്കെ രണ്ടേമുക്കാൽനന്ന് പറയാ ഇനി സീസണിലൊ
ഇല്ല അതക്കെൻ്റെ വായീ ഇനി വേണ്ടൊന്നും വരൂല്ല അത് ഉമ്മനാം അഞ്ച് ഡിഗ്രി ഒക്കെ
ആഹ് ആകെ പ്രശ്നേനി ന്നിട്ട് ഓ അത് കഴിഞ്ഞാര രാവിലെ ഇല്ല ഇല്ല ഒന്നൂല്ല ന്നട്ട് ന്നട്ട് രാ അവില് ആവാൻ കാത് ന്ന് ആത് ന്ന് ചായ് നേരെറങ്ങി ഇതൊക്കെ ഞാന് ഷൂസ് ഇട്ത്തീല്ല
ശ്
ഷൂസില്ലേ ആഹ് ചെരുപ്പും പിന്നെ ഷോക്ക്സ്‌ ട്ടക്വാ ഇട്ടിട്ട് കാ ഇതൊക്കെ കട്ടിയായി ചോരൊന്നും ഓടാത്ത മാരിയാവാ ട്ടിയായിട്ട് വേദനിച്ചാ പെരുംവേന എന്നിട്ട് ഞങ്ങള് കുറച്ചൊക്കെ ഫോട്ടോക്കെ എടുത്ത് ഞാ വേഗം കാറിൽ പോകാൻ വേണ്ടി തല്ലുകൂടിന് ന്ട്ട് കാർ എത്തി എന്നിട്ട് കൈ റെഡി ആവണില്ലേ എന്നിട്ട് കുറച്ചൊക്കെ പോയിട്ട് ഒരു വെയില് പോലെ കണ്ടു അവിടെ നിർത്തി റോട്ടുമ്മേകൂടെ ചെരുപ്പ് കിടാതെ നടക്കനി ഇത് പോണ്ടേ
ഉച്ചപോലെ തോന്നീലേ
ഏ
ആ ഉതാ ആ ആ ആ അത്എത്തുബ്ബ റെഡിയാവും
എ
ഇതൊക്കെ വളരെ സുഖാണ്
ഉച്ചക്കായ ഒരു സുഖാ. ഉച്ചക്ക്. ഈ രാവിലിം രാത്രി.
രാവിലെ രാത്രി കഴിച്ച
ആ അത് സീസൺ ആവുമ്പൊ പറയും വേണ്ട
പറയണ്ട. അതന്നെ പറഞ്ഞേ.
ഇന്ന്ട്ട് ഞങ്ങൾ എത്നാട്ടി പിന്നെ കൂണൂര് ചന പറയലൊക്കെ പോയണ്ട്. മെല്ലെ അവിടന്നാണ്ട് തിരിച്ച്ക്ക. എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞ ഒയി അന്ന് നിക്കാൻ കെര്തീൻ്റ്. പോര്ന്ന അന്ന്. പിറ്റേന്ന് ആ അഫ്ലഹ് ന്റെ വർത്താനൂടെ കേട്ടപ്പോ ഹ ഹ അഫ്ലഹ് അർഞ്ഞീ ഓ ഇനി ഇവിടെ നിക്കൂലാന്ന് ആ ഒരു മൈൻഡ് ആയപ്പോ ഞങ്ങള് മെല്ലെ അങ്ങ് പോന്നു ഉച്ചക്കണ് പോന്നു ന്താ ഉച്ച ഒരു ഫുഡ് കഴിക്കാൻ കണ്ട് ങ്ങട് പോന്ന് ശെ ഞങ്ങൾ കൂടുതൽ കയ്ക്കാനയ്ക്കാരം അത് കഴിക്കാൻ കഴിഞ്ഞീല്ല. എന്നിട്ട് ഞാൻ പൂധൃവിടെ ആ പ എത്താലെ., കറക്റ്റ് സ്ഥലം ച്ച് ഓർമ്മല്ല. അവിടെ എത്തിയപോ വൈക്കടവിന്റെ ഒക്കെ മു ന്നെ ആണേ ആ ചൊരം ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ മലപ്പുറം ആണല്ലോ ന്നിട്ട് അവിട ഒരു മന്തി ഒരു ആറേത്രെ ആയപ്പോ റാഹത്തനായി ഓഹ് നല്ല സുഖണ്ടായി വേറെ ലെവലെനു
പോവാൻ പൂതിണ്ട്
ഇഞ്ഞിണ്ടയ് ഇൻക്ണ്ടയ് ഞാൻ പോവാൻ റെഡിയായിങ്ങനെ നിൽക്ണ്ടയ്
ആഹ് ഇപ്പെല്ലാർക്കും
പൈസീം മ്മ് സാഹചര്യൊക്കെ
ഓ
ഓഹ്ഹ ഇജ്ജ്പണികോവല്ല
പുള്ളിക്ക് ഒഴിവുണ്ട്
കേട്രങ്ങിനോവും പോവും ഏഹ് എന്നൊന്നുല്ല എട്കെട്കൊക്കെ
ഇനിക്ക് വർക്ക്‌ ഇച് കിട്ടണ്ടീനു
ഉം
പർക്ക് ആ
എന്നാ ഒക്കെ